ഹലോ കേ
ആഹ് കേൾക്കല്ലോ-
ആഹാ എന്താക്ക്യ്രുന്നു-
ഞാനി വിടെ ഇങ്ങനെ ഫോണും നോക്കി ഇരിക്കുവായിരുന്നു- സമയം പോണ്ടേ-
ആഹ് ഇപ്പ എല്ലാരും സമയം പോകൻണ്ടി ഫോണിൽ തന്നെയാണല്ലോ ല്ലെ- ഞാനും അതെ റീൽസ് കണ്ടിരിക്കാരുന്നു-
ഉം- ഞാനും ഞാനങ്ങനെ ഫുൾ ടൈം ഇരിക്കാറില്ല അന്നാലു കൊറച്ച് സമയൊക്കെ ഇങ്ങനെ നൊക്കികൊണ്ടിരിക്കും സമയം പോകണ്ടേ നമുക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ?
ആഹ് നേരത്തെ കെടന്ന് ഒറങ്ങോ അതോ ഫോൺ നോക്കിയിരിക്കോ?
നേരത്തെ എന്നും കെടന്നൊറങ്ങത്തൊന്നുമില്ല ഫോണും നോക്കിയിരിക്കും കൊറച്ച് സമയം ഒറക്കം വരുമ്പോം കിട ഒറങ്ങൂം-
ആഹ് അതെല്ലേ-
മ് - അതും രാവിലെ എല്ലാരും പോയി- കഴിയുമ്പഴ്ത്തേക്ക് പിന്നെ ഫ്രീ ആണല്ലോ കൊറച്ച്നേരം ഫോണ് നോക്കും- പിന്നെ എന്തെങ്കിലും ജോലി ഒണ്ടെങ്കി അത് ചെയ്യും-
ആണല്ലേ?
മ് - മഴ ഇപ്പ മഴയായത്കൊണ്ട് പുറത്തോട്ടൊന്നും ഇറങ്ങാനും പറ്റത്തില്ലേ
ഉം അപ്പ
അപ്പൊ ഫോണിൽ തന്നെ ഇരിക്കും കഴിയുമ്പയെ ഉം ചായ കുടിച്ചോ
ഇല്ല ചായ കുടിക്കാൻആവുന്നതേയുള്ളു
ആഹ് ഫോണില് ഇത് യൂട്യൂബില് റീൽസൊക്കെ കാണുവോ ഇഷ്ടമാണോ എല്ലാം
ണൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ട
ഉം
ഫോണില്ല അന്നത്തെ ദിവസം പോയില്ലേ റീൽസ് ടിക്ടോക്ക്ണ്ടായിരുന്ന ടൈംമ് - ചെയ്യലുണ്ടായിരുന്നു.
ആണോ
ഉം ഇൻസ്റ്റഗ്രാമിൽ പിന്നെങ്ങനൊന്നും ചെയ്യ് ഏയ് ഇല്ല
ആഹ് യൂട്യൂബിൽ, ചാനെൽ, തൊട ഇപ്പൊ കൊറേപേരൊക്കെഎല്ലാരു യൂട്യൂബ് ചാ തൊടങ്ങിട്ടുണ്ടല്ലോ.
ആഹ് പക്ഷെ ഇപ്പൊ ഫോണിന്റെ ഉപയോഗംകൊണ്ട് കൊറേ പേര് ആത്മഹത്യയും
ആഹ് അതാ അതാണ് പ്രശ്നം. എന്നുവച്ച ആവശ്യ ഒള്ളത് ഇല്ലാത്ത എല്ലാം ഇപ്പൊ യൂട്യൂബിലുണ്ട്
അതെ. നല്ല, വശങ്ങളും, ചീത്ത വശങ്ങളും, ഒക്കെ ണ്ട്.
അതെ, നല്ലത്ണ്ട്, ഒന്നോർത്ത, നല്ല കാര്യണ്, പിന്നെ, ഒര
അതെ, ഇപ്പണ്ടായി, വരുന്ന, കുട്ടിക്ക് വരെ ഫോൺ, വേണം.
അതെ, പിള്ളേർക്കാണ്, ഇപ്പൊ, ഫോണിന്റെ ഉപയോഗം, കൂടുതല്. ഏത്, ഏ ഏത്, പിള്ളേരുടെ, കയ്, നോക്കിയാലും, ഇപ്പ, സ്കൂളിൽ, പഠിക്കന്ന, പിള്ളേർക്ക്‌പ്പോ, ഫോണത്യാവശ്യയത് കൊണ്ട് അത്ങ്ങളുടെ കയ്യിൽ ഉണ്ട്
ആ, കൊറോണ, ടൈം, ആ, ഒരു, ഓൺലൈൻ, ക്ലാസ് വന്നേ പിന്നെണ്, കുട്ടിയാളൊക്കെ, ഇങ്ങനെ, അഡിക്റ്റ്, ആയി, പോയ
എ എന്തുവാൺ, ഫോണില്, പിള്ളേര്, ചെയ്യുന്നെന്നോ, എന്തുവാണെന്നോ, നമ്മുക്കറിയാത്ത, പല, കാര്യങ്ങ പ്പൊ, പിള്ളേർക്കറിയാം.
അതെ.
അതെ, അവരോട്, ചോയ്ച്ചമതി, എന്ത് വാണം, ചോയ്ച്ച, വര് അപ്പോം, ത്, പറഞ്ഞു തരുംമ്മക്ക്.
അതെ, പ്പൊ, ഫുട്ബോൾ, കളി വന്നൊണ്ട്പ്പൊ, കുട്ടിയാള്, സ്കൂളില്, വരെ പോക്കില്ലഹ.
അതെ, പിള്ളേരിങ്ങനെ
വേൾഡ്, കപ്പ് ആയില്ലേ, ആ, പിന്നെ, ഓരോരുത്തരെ, കളി, നാല മണിക്കും, രണ്ട് മണിക്കുംക്കെ, വെച്ചിട്ട കണ്ടിട്ട്, പിറ്റേസം, എണീക്കാതെ, സ്കൂൾ, പോ ത്ത കുറേ
ആഹ, അതെ, തെ. ഇന്നലെ, ഇന്നലെ, ഇവിടൊരു, നി, നിങ്ങളൊരു, റിലേറ്റീവ് വന്നിട്ടുണ്ടായിരുന്നെ, അപ്പൊ, മോന് അവൻ, വന്നതുപോലെ, ഇങ്ങനെ, ഇരിക്കുവ കുനിഞ്ഞിട്ട്, ഞാനോർത്തു, വനെന്തുവ ചെയ്യുന്നേ ചെയ്യണേന്ന്, അപ്പൊ, നോക്കിയപ്പോ, ന്തുവാ, ഫോണിലാ അത് ഞാൻ പോണില്ലായിരുന്നു അപ്പം എന്ത് പറഞ്ഞു
ഉം. ആ.
എന്റെ, മോനും, ണ്ട്, കേട്ടോ, ഫോണുപയോഗം പിന്നെ, വന്ന്, കയിഞ്ഞപ്പിന്നെങ്ങനെ, ഫോണും, എടുത്ത്, ഇങ്ങനെ, മാറിരിക്കും അപ്പ, ഞാൻ, ചീത്തപറയും ഞാൻ, പറയും എടാ, ഫോണ്, മാറ്റി വെക്ക്, കൊറേ നേരായിങ്ങനെ, ഫോണിലിരുന്ന് ഇതകാതെ ഫോണ്, മാറ്റി വെച്ചിട്ട്, പഠിക്കാൻ, നോക്ക് ന്നൊക്കെ പറയും കൊറേ നേരമായി അത്രേ തിന്നിട്ട് പിന്നെങ്ങാട്ട്, മാറ്റി വെക്കും, രാവിലെ, എഴുന്നേറ്റ്, വരും മ്പഴേ, വേറൊന്നും,, അല്ല, നോക്കുന്നത്, ഫോണ് പോകുന്നവരെ, ഫോണാണ്.
ഉം, ഫുഡ് കഴിക്കുമ്പോഴും
ഉം. ആ ഫുഡ് കഴിക്കുമ്പോഴക്ക അവര്ന്ന് വെച്ചാ സ്ത്രീകളെ കൂടെന്ന് കഴിക്കത്തില്ല.
പിന്നെ നല്ല ഭാഗങ്ങളൊക്കെ ണ്ടല്ലോ
അതെ അതെ നല്ല
ഉ ഇപ്പൊ പിന്നെ ഓരോ കോഴ്സുകളൊക്കെ ഞാൻ ഫോണിൽന്നെ നോക്കിട്ടാ പോന്നത്
ഓഓ ഓ ഓ ഓ അത് തന്നെയല്ല നമ്മക്ക് ഉ പിന്നെ കൊറേ ഉപകാരം ഉണ്ട് കേട്ടോ നമ്മുക്ക് ഈ ഫോണ് കൊണ്ട് കാരണം ആ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പെട്ടെന്ന് അറിയാന് സോഷ്യൽ മീഡിയ പെട്ടെന്ന് അറിയാൻ പെട്ടെന്ന് ആൾക്കാരിലേക്ക് എതോല്ലോ കാര്യങ്ങളൊക്കെ ആ ഹത് അങ്ങനെരു ഉപകാരണ്ട് പിന്നെ ഇന്ന് വെച്ചാ പണ്ടത്തെ പോലെ അല്ലല്ലോ ഇപ്പ ഫോൺ വന്നതോട കൂടി പിന്നെ നമ്മുക്ക് ഏ എന്തുവാണ് ആൾക്കാർ എവിടെയാണ് എവിടെയാണെന്നൊക്കെ അറിയാനും നല്ല സൗകര്യം പണ്ടൊക്കെ നമ്മൾ എങ്ങനെയ താമിച്ചച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അയ്യോ എവി തുളികേ ഇങ്ങനെയൊക്കെയള്ള ഒരു ഇ തല്ലായിരുന്നോ
അതെ ഇപ്പൊ പിന്നെ ഗൾഫിൽ ആ നേരിട്ട് കണ്ട് സംസാരി
കണ്ടി സംസാരിക്കാൻ അതെ പണ്ടെന്ന് വെച്ചാൽ വല്ലപ്പോഴും ഒരു വീട്ടിലെഞാനും ഒരു ഫോണുണ്ടെങ്കിലായ് ഞങ്ങളുടെയക്കെന്ന് വെച്ചാ ഏ നിങ്ങടെ ചെറുതിലക്കെ എന്തൊക്കെ ചെറുതിലെ ഞങ്ങളുടെ അടുത്തൊരു ഫോണുണ്ടോ അപ്പൊ എന്തെങ്കിലും ആവശ്യം വരുമ്പോ പണ്ട് പിന്നെ കത്താണല്ലോ അയ അത് കഴിഞ്ഞിട്ടല്ലേ ഫോണായത് അപ്പൊ നമ്പര് കൊടുത്തിട്ട് അവര് വപ്പോഴും വിളിക്കു അങ്ങനെയൊക്കെയയിരുന്നു ഉം വെച്ച ഇപ്പ എല്ലാരുടെകയ്യിലും ഫോണായത് കൊണ്ട് ഇപ്പ എവിടെയാണ് എന്താണ് ഏതാണെന്നക്ക ആ സെക്കൻഡില് നമുക്ക് അറിയാം.
ഉം
അങ്ങനെരുപകാരണ്ട് ങ്ങനക്ക വേറെ ജോലിവല്ലോണ്ടോ
ഇല്ല, പ്ലസ് ടു കഴഞ്ഞി ഇരിക്കുന്ന
ഓ പ്ലസ് ടു കഴിഞ്ഞാലോല്ലെ ഓ ശരി ശരി പ്ലസ് ടു കഴിഞ്ഞോ? വേറെ കോഴ്സിന് വല്ലോം ചേർന്നോ അപ്പൊ
അതെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് കോഴിക്കോട്
ആണല്ലേ
ഉം അടുത്ത മാസം തോട്ട് ക്ലാസോടങ്ങും
ക്ളാസ് അടുത്ത മാസംതൊട്ടാണോ തുടങ്ങുന്നേ അതേ എന്റെ ഒരു എട്ട് ഏ ഒരു വർഷത്തെ കോഴ്സാ ണോ അത്.
ആ ഒരു വർഷത്തെ ആഹ ഒരു വർ
ഒരു വർഷത്തെ ഒരു വർഷത്തെയണല്ലേ ഓ ശരി ശരി
അത് കഴിഞ്ഞിട്ട് അതിന്റെറെ കൂടെ വിത്ത് ഡിഗ്രി എടുത്തു പഠിക്കാന്നോർത്തിട്ട് ഒരു വർഷം ടുത്തേ
ഓ അന്റെ ക എൻറെ കൂടെ തന്നെയാണോ ഡിഗ്രി ഉം
ആ അയിന്റെ കൂടെ തന്നെ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കാനായിരുന്നു പ്ലാന് നോക്കിട്ട് ചെയ്യണം
ഉം അതാണോ ഇഷ്ടം പഠിക്കാൻ
ആ എച്ച് ആർ മാനേജ്മെന്റും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും രണ്ടും കൂടെ പഠിപ്പിച്ചു തരും പറഞ്ഞ് അപ്പ നല്ലല്ലേ അപ്പ അങ്ങോട്ടേക്ക് പോവാമെന്നുവിച്ചാരിച്ച്
ഓഹ് എന്റെ മോൻ മറ്റെ കമ്പനി സെക്രട്ടറിയുടെ കോഴ്സ് ആണ് ചെയ്യുന്നത്
അതെല്ലേ എവിടെ ചെയ്യുന്നേ
അഹ് ഇവിടെ തന്നെയാ നമ്മുടെ ഇവിടെത്തന്നെയ ഹലോ
ഓ പറഞ്ഞോ
ഇവിടെ തന്നെയാണ് പഠിക്കുന്നത് ഇപ്പ അവർക്ക് എക്സാം ആ- ഒരു വർഷത്തെ ഒരു വർഷം അത് ശരിക്കും മൂന്ന് വർഷം കോഴ്‌സാണ് അവർക്ക്
ഉം
ഒരു വർഷം പഠിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് ഒന്നര വർഷത്തെ ട്രെയിനിങയാ
ആഹ് ഒന്നര വർഷാണോ ട്രെയിനിങ്
ആഹ് ഒന്നര വർഷം ട്രെയിനിങ് പിന്നെ ഫൈനൽ എക്സാം അങ്ങനെയാണ് അവർക്ക് ഇപ്പൊ അവർക്ക് ഫൗണ്ടേഷനാണ്
ആഹ്
പറഞ്ഞില്ല ഒരു എക്സാം കഴിഞ്ഞു ഇനിപ്പോ അടുത്ത്
എങ്ങനെ പുറത്തോട്ടേക്കു പോവാനാണോ ആഹ് പൊറത്തോട്ടേക്കോവനാണ് ആഗ്രഹം
പൊറത്തോട്ടൊന്നും പോകുന്നില്ല ആഹ് പൊറത്തോട്ട് പോകണെങ്കിൽ അവിടുത്തെ ഇത് ലോ യൊക്കെ പഠിക്കണംയിപ്പ അവന് നമ്മുടെ പൊറത്തോട്ട് പോകൻ താല്പര്യം ഇല്ല നമ്മടെ ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ നിക്കാനാ അങ്ങനെ അതിൻ്റേതാണ് പോണത്
ഉം മറ്റെ ഈ ആഹ് എന്താ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നല്ല കോഴ്സാണെന്ന് തോന്നുന്നല്ലേ
അതെ നല്ല കോഴസാണ് ആഹ് അതെ ഉം പൊറത്തോട്ടേക്ക് പോകാനാണ് എനിക്ക്-
താല്പര്യം
ഉം പൊറത്തോട്ടേക്ക് പോവാനാണ് താല്പര്യം ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ ഇവിടെനിന്ന് ഫോണികളിയൊക്കെ ആയിട്ട് അങ്ങനെ ഇരി റൂമന്ന് പൊറത്തിറങ്ങാതെ-
ഓഹ് ഓഹ് പിന്നെ ആഹ് അപ്പൊ- എന്തോവാണ് ചോദിക്കാൻ ഞാൻ എന്താ ചോദി- ക്കാൻ വന്നേ മറന്നുപോയി പെട്ടെന്ന്
ആഹ്
ഔ പിന്നെ ഏഹ് അല്ലല്ല ഈ ഇത് ഇത് പഠിച്ച് കഴി യുമ്പ നിങ്ങക്ക് ട്രെയിനിങ് വല്ലോം ഉണ്ടോ അതോ നമുക്കിഷ്ടള്ളോട്ത്ത് പോയി ട്രെയിൻ ഏഹ് ഹോസ്പിറ്റലീന്ന് ട്രെയിനിങ്ങിന് നിക്കണ്ടേ
അവര് മൂന്ന് മാസം അവര്ടെ ആ ഹോസ്പിറ്റൽ ട്രെയിനിങരും അവടെ അവർക്ക് നമ്മളെ പെർഫോമൻസ് ഇഷ്ടായിട്ട്ണ്ടെങ്കി അവരന്നെ എട്ക്കും ഇല്ലെങ്ങി നമ്മള് പൊറത്ത് നോക്കണം.
ഓഹ് അങ്ങനെയണല്ലേ ഓഹ് അത് ശരി ആ വിദേശത്ത് പോയി കഴിഞ്ഞാ പിന്നെ ആ വിദേശത്ത്
ലാംഗ്വേജ് അറിഞ്ഞാ മതിയല്ലോ വേറെ കൊഴപ്പൊന്നുല്ല. ഇംഗ്ലീഷും ഫ്ലുവൻ്റ് ആക്കിയാ മതി പറഞ്ഞാ ഉം ആഹ് ശരി ആഹ്
ശരി ശരി ശരി ശരി